ഹലോ ആ എന്താട്ട്ണ് കേക്കാണ്ട്
ആ ബടെ മഴായിട്ടാ തോണ് ഞാനാരാണി പ്പ വിളിച്ച്ണെ വിളിക്ക്‌ണെ വിചാരിച്ചു
ആ ആ എന്താ ർഞ്ഞെ എങ്ങനെ ഷെഫ്നാസനു ണ്ട്ന്ന് പർഞ്
അ എന്താ ശെഫ്നാസ് ഞാന് ന്റെ കിട്ടി കഴിഞ്ഞപ്പൊ ഞമ്മള് രണ്ടാളു ആയില്ലേ അപ്പ് അപ്പൊ ഞാന് ചോയ്ച്ചു അനുശ്രീ എം പി പറഞ്ഞ കുട്ടി സെലക്ട് ക്റ്റ് ടാണോ ച്ചു അപ്പൊ ഏത ബാച്ച്ച്ചു ഹോളിഡേ ആണ് പർഞ്ഞു അപ്പൊങ്ങനെ നോക്കി അപ്പ ആ സെലക്ട്ഡ് ർയും പിന്നെ ഷ ഷഫ്നാസോയ്ച്ചു അയ്ന് ഷഫ്നാസ് പറഞ്ട്ട് മനസ്സിലാവ്ണേല്ല എന്ത് അങ്ങനൊരു പേരുണ്ടോ അങ്ങനെ ഒരു പേറല് കുട്ടി ഇണ്ടോ സിനാനാണോ? ഷിഫായിലാണോ ഈ ഷഫ്നാസ് അങ്ങനെ പെൺകുട്ടികളെ ആയിട്ട് കേൾക്കൂലല്ലോ ആഹ് എന്നി ട്ട് പിന്നെ നോക്കിട്ട് പറഞ്ഞു ആഹ് ഷ നാസില്ലേ ഞാനേ മുന്നേ വിളിച്ചിക്ക്ണു സെലക്റ്റഡ് ആണ് പറഞ്ഞ്
എന്നിട്ട് ഓളത് പറഞ്ഞില്ലല്ലോ.
ആഹ് ചണ്ടി പറഞ്ഞിട്ടില്യല്ലേ ഞാൻ എന്നിട്ട് അനൂന് മെസ്സേജ് ഇട്ടു ഇക്ക ഇപ്പ വിളിച്ചീനു ആഹ് അപ്പൊ മൂസിക്ക് തീ പറഞ്ഞീന്നു അന്റെ പേര് ചോദിച്ചു അപ്പ അനക്കുണ്ട് ഷഫ്നാസും ചോദിച്ചു ഓൾക്കും ഇണ്ട് പറഞ്ഞ്.
അല്ല അനൂന് ഇന്ന് ഇന്റർവ്യൂന് പോണ്ടെ അനൂന് തിങ്കളാഴ്ച അത് എവിട്ക്കാണ് അത് എവിടെയാ അറിയൂല ഇന്റർവ്യൂ ഇണ്ടാവും തിങ്കളാഴ്ച
ലാവോ ഞമക്ക് എത് എവിടെ ആണ്ന്ന്?
അത് ഓല് പറയേ ഏത് സ്ഥലത്താണ്ന്നേ ആ ഗ്രൂപ്പില് അത് വരണ് പാലക്കാട് ജില്ലയിൽക്ക് വെസ്റ്റ യാക്കര അങ്ങനെ എന്തോ ആണ്.
ആഹ് അങ്ങനെ തിങ്കളാഴ്ചയാണോ പോണ്ടി വെരാ.
തിങ്കളാഴച്ചയ്ക്കാരം ഷെമിക്ക് തിങ്കളാഴ്ച പോവാൻ പർഞ്ഞിക്ക്ണ്.
ആഹ് ഷെമിക്ക് എവിടെന്നാണ് വിളിച്ചിക്ക്ണ്?
പ ഏഹ് പാലക്കാട് ജില്ല വിളിച്ചിക്ക് എല്ലാ മെസേജിലിണ്ട് വെയിറ്റിങ് ലിസ്റ്റിലുള്ളോര് അങ്ങട് ചെല്ലാന്.
ആഹ് അതാണേ ഹ്യൂമാനിറ്റീസ് മാളെ അത് അതിലും നല്ല ഭാഗ്യുള്ള കുട്ടിയോള്.
എനിക്ക് എന്നും പറയാൻല്ല ഞാൻ ഞാൻ പറയാ. ഷെമിക്ക് എമ്പത്തഞ്ച്
ആഹ് ഞമ്മടെ മാർക്കോക്കാ
വാണ്ട അതൊന്നും പറയണ്ട
എന്താ ഒന്നിട്ടടി ഇന്നലെ മലപ്പുറത്ത് ജില്ലെ ഗ്രൂപ്പിലുണ്ടല്ലോ ഞാന് എന്നിട്ട് അതിലൊരു കുട്ടിയെടി അതിന്റെ സങ്കടം വന്നിട്ട് പി എം അയച്ചി ഞാ അങ്ങനെ ഞാൻ ചോദിച്ചു ആര്ക്കെങ്കിലും കിട്ടാത്തതുണ്ടോന്ന്, അപ്പൊ അത് അയച്ചീന്നു. ഇക്ക് തൊണ്ണൂറ്റാറ് പെർസന്റേജ് ഇണ്ട് ഞാൻ മെയിൻ ലിസ്റ്റ് ലും ഇല്യ വെയിറ്റിങ്ങിലുല്യാർഞ്ഞിട്ട്
ഓല് കൊടുത്തിക്ക്ണ്
എടി അപ്പ അങ്ങൻത്തെ ഞാൻ വിചാരിച്ചിട്ടോള്ളൂ ഈ ഇ ബൽ ശരിക്കും ഇപ്രാവശ്യം പി എസ് സി ഓൺലൈൻ ആക്കിയല്ലോ, അപ്പൊ എന്താ മറ്റേ അലോട്ട്മെന്റ് പോലെ ഇത്ര വരണിണ്ട്, അപ്പൊ ഞമ്മളെ ഭാഗ്യം നോക്കാ, ഓൽക്ക് ഫസ്റ്റ് ടൈം ഓൺലൈനാക്കിയപ്പോ ഓൽക്കത് ഒക്കപ്പാടങ്ങ്ട് ഏഹ് എന്താ പറയാ മാനേജ് ചെയ്യാൻ പറ്റിണില്യ ഈ പ്രാവശ്യം കൂടി റാങ്ക് ലിസ്റ്റ് എർക അടുത്ത പ്രാവശ്യം മുതല് അലോട്ട്മെന്റ് പോലെ വരാന്ന്.
ആത് നന്നായിട്ട്ണ്ട് അപ്പ ഞാ വിചാരിക്കും നീ വെല്ല വെറുതെ നടന്നിട്ട് എന്തേലും ചെറിയ കോഴ്സ് എന്നിട്ട് അടുത്തൊല്ലം എന്തിനേലും പോണ്ടി വെരും അല്ലാതെ ഇപ്പൊ എന്താ കാട്ടാ?
അലോട്ട്മെന്റ് അലോട്ട്മെന്റ് ആണെങ്കി നമുക്ക് സമാധാനണ്ട് ഫസ്റ്റിന് കിട്ടയില്ല അഹ് ഓക്കെ എന്നാ സെക്കന്റ് ആയിക്കോ ട്ടെ അതും പോട്ടെ തേടിന് എന്തായാലും
പഷെ എന്നാലും ആ റാങ്ക് ലിസ്റ്റ് തൊണ്ണൂറ്റാറുള്ളോർക്ക് കിട്ടിയില പറയും പിന്നെ ഓര് ആർക്കാടി കൊടു ക്കണത്?
അതാണേ വേറൊരു കുട്ടിണ്ടായിരുന്നു തൊണ്ണൂറ്റിനാല് ഇന്നിട്ട് അത് ഏഹ് കൊമേഴ്സ് അല്ലെട്ടോ ഹ്യൂമാനിറ്റീസാണ് തോന്നുണു
അപ്പൊക്കെ തോന്നിണ് മലപ്പുറം ജില്ലയിൽ ഭയങ്കര ടൈറ്റ് ആണ്ന്ന്.
മലപ്പൊറത്ത് ഒലക്കേത്ത ടൈറ്റാണ് പക്ഷെ ഞാൻന്താ കെരുതിയേ അറിയോ ഈ ആരും ഈ ടി ടി സി ഇതൊന്നും കൊടുക്കലില്യല്ലോ
ആഹ് ഇന്റെ പഷെ ഞാനും അതെന്നെ വിചാരിച്ച് പഷെ ഇന്റെ കാക്കു ഇന്നോട് ആദ്യേ പറഞ്ഞ് ആ എന്തായാലും ഡി എൽ എഡ് ഭയങ്കര ടൈറ്റ് ആണ്ന്ന് അപ്പളാ പിന്നെ ഞാ മനസ്സിലാക്ക്ണ്.
ടി മറ്റേ ഫിദ കെരീമിനില്ലേ ഓൽക്ക് പി ആഹ്
അറവത്
ബിസി ആയിട്ട് ഇനിയിപ്പ എടി സെൽഫെങ്കി സെൽഫ് കിട്ടണ്ടേ
ഞ സെൽഫാണ് ഞാനടക്ക ഫസ്റ്റോപ്ഷൻ കൊടുത്ത് ത്ത്ക്കണത് ഞാൻ ഫസ്റ്റോപ്ഷൻ സെൽഫിലാ കൊടുത്ത്ക്കണത്
എന്നിട്ട് കൊ മറ്റേ കൊറെ ആൾ കാര് പറയണ്ട് ഇത് വ വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ കാട്ടണ് കാരണം പഠിക്ക്‌ണ കുട്ട്യോളെ എ മ് അ പ് ഇപ്പളാ ഞമ്മക്ക് മനസ്സിലാവും കുട്ട്യോള് ആത്മഹത്യ ചെയ്യണതും ഇതൊക് സങ്കടം വെരൂലെ അമ്മക്ക്
ജിസ്നാന്റെ നോക്ക് ആഹ് അത് മന്ത് കാട്ടിയെ നോക്ക് അതിന് പോയില്ല അത്
അതാ
ഇജാ ഇജ് അത് അറിഞ്ഞിട്ടില്ലല്ലേ അനുനോടെക്കെ ഇന്നലെ പറഞ്ഞു ഓള് പോയില്ല ഓള് ടിയല്ലേ ഇന്റർവ്യൂവിന് പോയില്ല ഓൾക്ക് വേണ്ടാ പറഞ്ഞിട്ട്
ഇന്റെ റബ്ബെ ഇനി എന്തെങ്കിലും കിട്ടിയിലെങ്കിലോ?
എടി അയിന് ഓൾക്ക് എന്താ ഓൾക്ക് എം സി എക്ക് കിട്ടി ഓള് പോയില്ല ആഹ് അറബിക്കിന് പിന്നെ കിട്ടീല ഓള് പിന്നെ എം സി യെടെ എൻട്രൻ എക്സാം എയ്തോണ്ട് അവിടെ ചേരാന്ന് പറഞ്ഞപ്പ ഓള് പറയാ മുന്നൂറ്റിയൊക്കെയാണ് ഇന്റെ റാങ്ക് കെടക്കണെ വിളിച്ചിട്ട് മുന്നൂറ്റിയൊക്കെയാ കെടക്കണെ എന്തായാലും കിട്ട് ട്ടണ്ടാവില്ലാ പറഞ്ഞിട്ട് അയിന് പോയില്ല കുട്ടി ഇന്നിട്ട് അയിന്റെ പിറ്റേന്ന് പിന്നെ ഡി എൽ എഡിന് ഞാൻ പറഞ്ഞു ഇജ് വെറുതെ പോയിക്കില്ലെ ഞാൻ ഇവള് പൊയ്‌ക്കോളും വിചാരിച്ചിട്ടാ ഞാനിരിക്കണെ അപ്പളാണ് ഷെമി പറയണത് ഓള് പോയിട്ടില്ലാന്ന്
ഞമ്മൾക്ക് ഏത് മുക്കിലാണെങ്കിലും ഇനി ഒന്ന് പോയോക്ക്
ആഹ് അതന്നെ വെറുതെ ചേരാൻ പോയോക്കല്ലോ നമ്മള് ഇവള് അയിനും പോയില്ലാ അയിന് ഞാൻ പറയ സ് സുഡിയോല് നടന്ന്താവാനാ അയിന് തോന്നണ് എനിക്കറിയില്ല എന്താ ഇപ്പയിന്ന് കിട്ടണത് ഓൾക്ക്
ഇണീ എന്നാവോ
ഓളും വന്നു പറയണില്ല തോന്നണു ഓളെ ഇഷ്ടത്തിന് എന്താച്ചാ ചെയ്യാന്ന് അങ്ങനെ തോന്നണു
എടി പക്ഷെ ഇതൊക്കെ ഞമ്മളീ കിട്ടിയ അവസരം കളയണതെത്രതാണ് ഇതന്നെപ്പൊ ഈ ഇന്നലെ എന്താ ഞാൻ ഇന്റർവ്യൂന് പോയപ്പോ ഇന്റെപ്പർത്തിരിക്കണ ഒരു കുട്ടി പറയാണേ എന്താ ഞാൻ ഡിഗ്രി ഇതും കീഞ്ഞാണ് എനക്ക് ഇതിന് കിട്ടണതേ ഇഷ്ട്ടല്ല പിന്നെ വെറുതെ കൊടുത്തിട്ടാണ് ഏഹ് ഇനി ഞാൻ ചെലപ്പം ചേരും ചെലപ്പം ചേരുലാ അപ്പൊ ഇങ്ങനെ ഇബല് എന്താ ഒരു മൂടില് കൊടുത്തു ഇന്നിട്ട് കിട്ടി കിട്ടില്ലാച്ചിട്ട് ആകുമ്പോ അവസരം കളയല്ലേ
ഇതാണ് വേറൊരാളെ അവസരാണ്ട് പോകും
ഞമ്മള് ഇത്രയും ആൾക്കാര് ഒന്ന് കിട്ടീന്നെങ്കിൽ കിട്ടീന്നെങ്കി ഇച്ചിട്ട് പോവാണ്
അതെല്ലേ സ് ആടെ ചെന്നിട്ട് ഞാൻ ചെന്നിട്ട് പറഞ്ഞ് സ് അപ്പോ ഓള് പറയാണ് ഇപ്പ പറഞ്ഞക്കണ് ബി എഡ് ആണ് പ്രധാനന്ന് അപ്പൊ ഞാൻ പറയാ ഇപ്പെന്റെ കസിന് മാമി പറയാ ബി എഡും ഡി എൽ എഡും രണ്ടും നല്ല പണിയന്നെയാണ് പക്ഷെ ഞമ്മക്ക് ഡി എൽ എഡ് ആകുമ്പോ ഡി എൽ എഡ് ആകുമ്പോ ഞമ്മക്ക് കൊറെ സ്കൂള്കള്ണ്ടാവും പക്ഷെ ബി എഡാകുമ്പോ ഞമ്മക്ക് ക്കങ്ങനെ ഉണ്ടാവൂല ഇപ്പൊ ഞമ്മളെ ചുറ്റു വട്ടത് നോക്കാണെങ്കി തന്നെ ഞമ്മക്ക് എത്ര സ്കൂളെ ഉള്ളൂ
ആയുഷും സഞ്ചനമോള സാന്ദ്ര കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇന്റേൺഷിപ്പും ഇതും സാ ഇബലൊക്കെ ഇങ്ങനെ കാണാലോ ഓഹ് എടി ഇനിയിപ്പ ആയിക്കോട്ടെ ഡി എഡ് ആയി ആയിക്കോട്ടെ ഡി എൽ എഡ് ആയിക്കോട്ടെ രണ്ടും ഇപ്പോ അത് കെഴിഞ്ഞാ ഇങ്ങട് കേറാനും ഇതും പറ്റ് റ്റൂല പേയിസ കൊടുക്കേ പി എസ് സി എന്തെങ്കിലും വാണം
അതാ പറയണത് ഓള് മറ്റെ വിളിച്ച്ക്കാത്രേയ് അപ്പോഓള് പറഞ്ഞിക്കാ അത്രേ ആദ്യായിട്ട് വെല്യ കാര്യല്ല ന്ന് പറഞ്ഞിക്കാണ്ത്രേ ഓള് അപ്പൊന്നിട്ട് ജിസ്ന പറയാ
ഓള് ഓളെ പറയാണ് ഓളിപ്പോ കേറാൻ നിക്കാണ് കായി കെട്ടീട്ട് ഓക്ക് അമ്മാതിരി കായിണ്ടേയ്
ഇന്നിട്ട് ആഹ് ഇയിപ്പെണ്ണ് എന്നിട്ട് ഓള് പറയാണേ ഓള് പറഞ്ഞ് കൂടി ഇസ്‌നാനോട് എന്താ പ് പൈസ ഒ മൂന്ന് ചോയ്സാളളത് ഒന്നില്ലെ പൈസ കൊടുത്ത് കേറണം അല്ലെ പി എസ് സി കിട്ടണം അല്ലാന്ന്ണ്ടെ ഈ പ്രൈവറ്റില് കേറണം ലാണെപൈസ കൊറവാണ് അങ്ങനെ ഓള് പറഞ്ഞുട്ടോ അപ്പ ഞാൻ പറയ് ഞാനോടി ഇസ്നപിന്നെ ബി എഡ് കഴിഞ്ഞ പിന്നെ എന്താണെന്ന് വിജാരി
അതാ ഞാൻ അനുനോട് അതാ പറഞ്ഞീന്ന് അനു ആദ്യം ഡി എൽ എഡ് കൊടുക്കണില്ല പറഞ്ഞപ്പളേ ഞാൻ പറഞ്ഞീന്നു അനോ ബി എഡും ഡി എൽ ഡും ആയ്പോയി ഒന്ന് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഓക്കെ ഒന്ന് ഡിഗ്രി അങ്ങനെ ആമാ ഓക്കാണെങ്കി ഓക്കെ പക്ഷെ നമ്മള് രണ്ടിനും കൊടുത്ത്ട്ടൂടെ ഏത് മ്മക്ക് റിട്ടറില്ലല്ലോ
ഔള് അപ്പയോ ഞൻ ചോയ്
ഇന്നട്ട്പ്പാനോക്കാ എന്താണ് അനു ഇത് ഇതിനു കൊടുത്ത എത്രെ നന്നായി കാരണം ഓള് വെയ്റ്റ് റ്റിങ്ങിൽ വന്നു
മറ്റേലുഓക് കിട്ടിയിട്ടില്ലല്ലോ
നേ
നേന് താത്തറിയ്ണ്ട് എന്താണ് മറ്റേ ബി എഡിന്റെ സെക്കൻഡ് അലോട്ട്മെന്റിൽ എൺപത് റ്റു എൺപത്തഞ്ച് ള്ളോൽക്കാണ്കിട്ട് അപ്പളും ഞാൻ എഴുപത്തെട്ട് ഒരു രണ്ടു പെഴ്സന്റേജ് തായ്ത്ക്ക് അറങ്ങീക്ക്ണ്ച്ചാ കിട്ടീനിം ക്കറീല നൈൻതാത്ത അത് പ്രതീഷിച്ചിട്ടായിരിക്ക്ണത് അടുത്തേൽ കിട്ടും പറഞ്ഞിട്ട്
അറീല
ഇക്കഇസ്നാന്റെം പൊന്നാരംങ്ങാട്ടല് ന്നട്ട് ഷെമിഔക്കും വലുത് ക്ഷെമിറയാണ് എനിക്കിത് കിട്ടീട്ട് ഓള്റയാണ് ഇക്ക്ത് കിട്ടീട്ടൊന്നും ഒന്നുംതോന്നില്ല ഇസ്ന ഒറ്റക്കയ്ക്ക്ണ് ഇസ്ന ആകെപ്പെട്ട് ട്ട്ര്ന്ന് അപ്പ ഞാനൊക്കെ പിന്നെ എന്ത് വ്ടെ കാടെന്റെ ഷെമിയെ എല്ലാരും അങ്ങനെ തന്നെയാണ്
എല്ലാരുംറ്റക്കാണ് ഇപ്പൊ ഞാനും അനുഒക്കെ എത്ര കാലായിട്ട് ഒപ്പള്ള പഷേ
പഷേഞാനും അതാ പറഞ്ഞത് ഞാന് ഞാന് എല് കെജിമുതല് ഒരൊ ആര് ന്റെക്കൊപ്പം സ്കൂള് മാറുമ്പോണ്ടായിനി
ആ പിന്നെ അതുംല്ല എത്ര സ്കൂള് മാറിയാലും നമ്മളൊരു അറീയ്ണ ബേക്ഗ്രൗണ്ടിൽ ന്നെയി കാരം ഇപ്പൊ പട്ടാമ്പിയാലും കൊപ്പായാലും
ആ അതെന്നെ ഇതിപ്പോ എത്ര വിട്ടിട്ട് പോയി ഞാനൊക്ക്ക്കൊ ഒറ്റക്കാങനെ പോവാനേ വെയ്ക്ക്ണില്ല അങ്ങട്ട് ന്നട്ട് നമ്മളൊരെടങ്ങേറായിട്ടാണ് പോകുന്നെ അല്ലാതെ എന്താ കാട്ടാ ആരെങ്കിലും ആർ ഒരിക്കലും ഉണ്ടാവൊ പ ഇല്ലകാലത്തും ന്നൊട്ഷെമി തെന്നെ പറീണത് ഇസ്നറ്റക്കായി ഇസ്നറ്റക്കായിന്ന് ന്നാലേ ഞങ്ങളക്കെ ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ പത്താലും മുതിയാപ്പിളിനെം കൂട്ടിട്ടാണ് പോണത് ജ്ബി ക്ക് മാത്രമാണ് റസീനള്ളത് ബാക്കി യ്ക്കാരിക്കാബ്ടെ കൂട്ടിന് ആള് ള്ളത് ഇസ് നാക്ക് പി ജിക്ക് കേറണന്നാണ് ക്ഷൊ ഓൾക്ക് കിട്ട്ണില്ലൃ ഓള്റയാ ന്നേ ഈ കൊല്ലം വെറുതെരുന്നിട്ട് അടു തേൽഎൻട്രൻസ് എക്സാംയ്തീട്ട് പി ജി കേറാന്ന് ഞാനിവ്ടെ പി ജി കിട്ടീട്ട് ടെൻഷനടിച്ചിരി ക്ക് എന്താഈ പി ജിക്ക് പോയിട്ട് കാട്ടാച്ചിട്ട് കാരണം അങ്ങൻതെ കുട്ടികളാണവ്ടെ വര്ണതേ
പി ജിന്ന് പറയുമ്പോ തന്നെ ഞമ്മക്കറിയാം നല്ലോം പഠിച്ച് ത് വെരൃണ കുട്ടിയോളാവും
സാറ് സാറ് പറയാവന്ന്ട്ട് നിക്ക് നല്ല സന്തോഷണ്ട് ഇക്ക് പി ജിയിടെ അതാത് കാരണം ഞമ്മളെ ഡിഗ്രീത്തെ പോലെ ആവൂല പി ജിത്തെ കുട്ടിയോള്ഓൺലി ഭയങ്കര സ്മാർട്ടേകാരം നല്ല ബുദ്ധിയുള്ള കു കുട്ടേളേക്കാരംന്നു അപ്പൊ ഞാൻ ഇന്നക്കൊന്ന് ആലോച്ചു എങ്ങനെ അറബിയിൽ നിക്ക് എന്ത് ബുദ് ദ്ദി ന്നെട്ട് ഞാൻ പറയും ചെയ്തു അവ്ടെ ഞാന് ഇങ്ങളൊന്നും വിജാരിക്ക്ണ പോലെ അറബീൽ ഞാൻ അത്രക് അടിപൊളി ഒന്നും അല്ലാ പറഞ്ഞു ഞാന് അവ്ടെ ചെന്നി തലെന്ത് പറയാ ഇൻട്രൊസ് ഇൻട്രൊഡക്ഷനായിട്ട് ട്ട് പറയണ്ടേ അപ്പോ അയാൾ പറഞ്ഞു ങ്ങളെ പോസിറ്റീവ് നെഗറ്റീവ് പറയിംന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് അത്ര അടിപൊളിന്നല്ല തില്റഞ്ഞു ഞാന്
മ്
കാരണം ബാക്കിയുള്ള കുട്ടികളൊക്കെ ബി എഡ് കഴിഞ്ഞ് വന്നോരടക്കണ്ട് ക്ലാസില് ബിഎഡ് കഴി നിവന്നോര് പ്ലസ് വൺ പ്ലസ് ടു അറബിട്ത്ത് വന്നോര് ഔ ഒരു ചെക്കന് ഒറ്റ ചെക്കനോ ഉള്ളൂട്ടോ ഓന് ജാമ്യയ്ടെ എൻട്രൻസ് എക്സാമില് റാങ്ക് ലിസ്റ്റ് വന്നോന് റാങ്ക് ലിസ്റ്റ് വന്നോന് ഓന്ക്ക് പോകാൻ പറ്റ പറ്റാതോണ്ട് ഓൻ ഇങ്ങട്ട് വന്നകാണ് ഓന്റെകറബി കേ ക്കണം ന്റെള്ളാ സീന് പൊട്ടനൊന്നല്ല അ ആ തന്നെ അങ്ങനെ ഞാൻ പേടിച്ചിരിക്ക എന്തനാ പീജിക്കോയിട്ട് കാട്ടാച്ചിട്ട് കാരണം നമ്ക്ക് ത് അ ഇത്രയും അറിയന്ന വേണ്ടേ വെറുതെ പൊട്ടന്മാരെ പോലെ പോയിരിക്കാൻ പറ്റൂലല്ലോ എല്ലാ കുട്ടികളും നല്ല എടി നമ്മള് പറഞ്ഞാല് ഇപ്പ നമ്മളോട് ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോല നമ്മള് ഞമ്മള കോളേജിലൊക്കെ എങ്ങനെയാ ക്കൊരിതല്ലേ ഇവിടെ അങ്ങന ഒന്നൂല്ല ഇതില ആ ലാണ് സംസാരിക്കുന്നത് അറബിയിലാട്ടോ സംസാരിക്കണ്ട് വരാൻ ചോദിച്ചപ്പോ ഒരു കുട്ടി പെൺകുട്ടി എണീച്ചു വന്നു ഒരു പെൺകുട്ടി എണീച്ച് വന്നു കീനപ്പാ ചെക്കൻ വന്നു വേറെ കുട്ടികളു വന്നു എന്നിട്ടെന്നോട് അറഞ്ഞു നിജു നീച്ച എന്തേലൊക്കെ നീക്കലു ഞാ ഫസ് ന്ന് ഇങ്ങനെ നിന്ന് പിന്നെ എന്നോട് ചെല്ലാൻ പറഞ്ഞു ഞാനും ചെന്ന് സംസാ സംസാരിച്ചു അല്ലാ എന്താ കാട്ടാ ഓലൊക്കെ അങ്ങനെ തൂട്ടിയല്ലേ നമ്മളങ്ങനെ മടി